ഹലോ അവസ്ഥ എന്താ പാട്
എന്താ നല്ല വർത്താനം എന്തൊക്കെ അന്റെ വർത്താനം
എന്താ അങ്ങനെ പോകുന്ന
എന്താപ്പൊ പരിപാടി
അങ്ങനെ വെള്ളം കുടിച്ചുതുറക്കയാണി വീട്ടിലിങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു കുത്തിർക്കുമ്പോൾ
ആ അത് നല്ലതാ വെള്ളം കുടിക്കണത് ശരീരത്തിന് നല്ല സാനമാണ് മിനിമം എട്ട്ലിറ്റർ കുടിക്കണം എന്നാണ്ഞമ്മൾ പറഞ്ഞട്ടുള്ള
അതെ വെള്ളം ഇങ്ങ്നെ പറഞ്ഞ നമ്മുക്ക് വെള്ളത്തിനെ പറ്റി ഒരുപാട് സംസാരിക്കാൻ ഉണ്ട് നമ്മുടെ ജീവിതം നിലനിന്നു പോന്നത് വെള്ളം കൊണ്ട് ആണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്രത്തോളം വെള്ളത്തിന്റെ സാധിത ഒരു ഇത് ഉണ്ടെന്ന് ഉള്ളതാ അതിൽ നിന്ന് നമുക്ക് അറിയാം ഇത്ര ക്ഷേത്തമാനം വെള്ളം ഇല്ലങ്കി മനുഷ്യൻ എന്തോ ആകും നിലനിൽപ്പില്ല അതിപ്പോൾ നമുക്ക് അംഗീകരിക്കേണ്ട വസ്തുവാണ് അതിപ്പോൾ മനുഷ്യന സംന്ധിച്ച് എത്ര ഭക്ഷണണംണ്ട ഒരു കാര്യമില്ല വള്ളംിട്ടാിഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല അതൊരുള്ള വസ്തുതയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട് നോിയാൽ നമുക്കറിയാം ഭൂമി എന്നുള്ളത് ഏകദേശം എഴുപത്തൊന്ന് ശതമാനം വള്ളം ബാക്കി മൊത്ത.... എത്ര മുപ്പത് ആക്കി ഇരുപത്തൊമ്പത്തമാനം മാത്രേ ഭൂമിയള്ളൂ അപ്പൊ നമുക്ക് മനസ്സില എത്രോളം വെള്ളം ഈ ലോകത്തുണ്ട് അതിന്റെ പ്രത്യേകത എന്തൊക്കെയാ നമ്മള് അത് നോക്കിയാ നമുക്ക് മനസ്സിലാവുന്നതാ
അതെ അതെ വെള്ളം ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലൽുള്ള ഒരു കാര്യമാണ് അടിസ്ഥാന തറ പറഞ്ഞത് ജീവിതത്തിൻ്റെ ഒരു വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാനം തറ പറഞ്ഞ ഒരു വെള്ളമാണ് അതില്ലെങ്കിൽ പിന്നെ നമ്മളല്ലോ എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം ആവശ്യമാണ് ഇനിപ്പോൾ എന്തിനാണെങ്കിലും മരങ്ങൾക്കാണെങ്കിലും നമ്മക്കാണെങ്കിലും അതേപോലെ എന്തിനാണെങ്കിലും വെള്ളല്ലെങ്കില് ഒന്നും നടക്കൂല
അതെ വെള്ളം എല്ല പറഞ്ഞപ്പോളോ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക വെള്ളം കിട്ടാതെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട് പലരും ഈ ആകെ ദുഷിച്ച വള്ളങ്ങളുണ്ടോ മലിനമായ വള്ളങ്ങൾ കൂട ഇിക്കണ ഒരുപാട് ആൾക്കാോ അപ്പൊ അതക്ക കാണുമ്പോൾ നമ്മൾിതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കണ അങ്ങനെ നമ്മള് നമുക്ക് നല്ല വെള്ളം കിട്ടുന്നത് നമ്മളെ നാടുകളിൽ നല്ല വെള്ളം കിട്ടിയ കിണറുകൾ നല്ല സെറ്റപ്പ് നല്ല രീതിയിൽ വൃത്തിയായ കിണറുകൾ ഉണ്ട് അങ്ങനത്തെ നമുക്ക് കുളങ്ങളുണ്ട് എല്ലാം നമ്മക്കുണ്ട് അപ്പ അതുകൊണ്ട് നമ്മുക്ക് ഈ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ട് അതിറെ പ്രയാസം നമ്മൾ നേരിട്ട് അറിഞ്ഞിട്ടില്ല അത് കി കിട്ടാത്തൊരു കാലം വരും എന്നൊക്കെ നമുക്ക് പറഞ്ഞേക്കാം വെള്ളത്തിന് വേണ്ട യുദ്ധം ഉണ്ടാകുന്നൊക്കെ നമുക്ക് പറഞ്ഞേക്കാം അപ്പോൾ ഇതില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുടി അവര് കുടിക്കുന്ന വെള്ളം കുടിക്കുന്നാണ് മലിനീകരണമായ വെള്ളം കുടിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കറിയാം നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇത്തരം രീതിയിൽ വെള്ളം കിട്ടും കിട്ടാതെ അല്ലെങ്കിൽ ഇതി ഇങ്ങനെ അതും ചില മറ്റ് വിസജ്ജം കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായ ഒരു വസ്തുവ വെള്ളം അപ്പോൾ ഇതിന് നമ്മൾ വെള്ളത്തിന് പ്രത്യേക യെന്ന് പറയുമ്പോൾ നമ്മൾ ഇത്തരം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് അറിയാത്തുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടത്തെ എന്നാണ് ഞാൻ മനസിലാക്കുന്നത് മനസിലാകണേ
അതെ അതെ വെള്ളം ഇല്ലെങ്കിൽ ഒന്നുമില്ല കാരണം ഇപ്പ ഇയിപ്പോ നമ്മുക്ക് കഴിക്കണ ഭക്ഷണം അതുണ്ടാക്കണിൽ പോലും വെള്ളം വേണം കൃഷി ചെയ്യണമെങ്കിൽ പോലും വെള്ളം വേണം ഏ അതേപോലെ എന്ത് പാചകം ചെയ്യണെ എന്ത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വെള്ളം വേണ്ടേ വെള്ളത്തിന് സമയം നമ്മൾ സംരക്ഷിക്ക ക്കണം എന്നാലേ നമ്മുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു മറ്റേത് കുറെ ആൾക്കാാര് വെള്ളത്തില് കുറെ മാലിന്യങ്ങളും ഏ കുറെ എന്താ പറയണ ആകെ അലങ്കോലമാക്കി കോലം കണ്ടിട്ടില്ല അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും
അതെ ഇപ്പോഴത്തുള്ള വം നമ്മള ഇപ്പോഴത്തെ ഒരുപാട് ഹോട്ടലുകള് അങ്ങനെ ഒരുപാട് സം സംരംഭങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് വ്യവസായ യു ഒരുപാട് കെട്ടിടങ്ങളൊക്കെ അവരൊക്കെ ഇത്തരം അവരുടെ അവരുടെ ഉള്ളിൽ നിന്ന് ഉല്പാദിപ്പിക്കുന്ന മലിനമായ വെള്ളങ്ങൾ ഭൂമിയുടെ അടിയിലൂടെ ഇത്തരം നല്ല നല്ല വൃത്തിയായിട്ടുള്ള സ്രോതസ്സുകളിലേക്ക് ഒഴിക്കി വിടുകയാണ് അത് കാരണത്താൽ ഒരുപാട് മലിന സ്രോതസ്സുകൾ പുഴകളായാലും അതൊക്കെ ഇങ്ങനെ മലിനമായിക്കൊണ്ടിരിക്കും അതന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിനും ബാധിക്കണ്ട് കാരണം ഇത്തരം ഈ വെള്ളങ്ങൾ ഭൂഗർഭമായിട്ട് നമ്മുടെ നാടുകളിൽ നമ്മുടെ കിണറങ്ങളിൽ എത്തുന്ന വെള്ളം ഇത്ര വെള്ളങ്ങളാണ് അപ്പൊ ആ ഒരു വെള്ളങ്ങൾ അവര അവിടെ കിടക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുക്കും അതിന്റെ ഒരു വലിയ രീതിയിൽ സ്വാധീനം നമ്മുടെ ജീവിതത്തിലുണ്ട് അത് നമ്മുക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ മനസിലണ്ട് ഇതിനെതിരെ സമുദായ മൊത്തത്തിൽ ഒരുബോധം ഉണ്ടാവണം വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം അത് കൊണ്ട് ഉപകാരമുണ്ട് ഇതിനെ എത്രത്തോളം നമ്മൾ സംരക്ഷിക്കണം എന്നുള്ളത് ആൾക്കാര് മനസ്സിലാക്കണം കാരണം ജീവിതം എന്ന് പറഞ്ഞെ വെള്ളമാണ് അപ്പൊ അതിനുമായിട്ട് നമ്മുടെ ജീവിതം കറക്റ്റ് നമ്മളെ മനസ്സിലാക്കിട്ട് ജീവിക്കണം എന്നുള്ള എന്റെ. ഒരു അഭിപ്രായത്തില്
ഈ വെള്ളം കൊണ്ടുള്ള ദോഷം എന്താ വെച്ചാല് കെട്ടി കിടക്കണ വെള്ളക്കത്തിലൊക്കെ നമ്മുക്ക് ധാരാളം കൊതുകള് മുട്ടയിട്ട് പെരുകി അവര് നമ്മുടെ സമൂഹതിന്നു ദോഷയാണ് ഏ അതേപോലെ കുറെ ആൾക്കാര് നമ്മള് വെള്ളം ഇണ്ടെങ്കിലും എന്താ കുറച്ച് അഹങ്കാരം കാണിച്ച നടക്കുന്നത് എന്ന നേരം മറച്ച് ഇല്ലാത്തവൾക്ക് ഈ കൊടുക്കണ സംവിധാനം അങ്ങനൊന്നുംല്ല മറ്റേ ഇപ്പോ വെള്ളം ഓരോ ടൈമാണ് സീസൺ ടൈമിൽ ഇപ്പൊ ചൂട് കാലത്തൊക്കെ വെള്ളം കിട്ടാതെ തരുന്ന അവസ്ഥയിൽ ഏ അധികം പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു അവസ്ഥ നമ്മൾ ഇവര്ഇപ്പോ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നിങ്ങൾ എന്താ ഇതിനെ പറ്റി
അതെ നിങ്ങള് പറഞ്ഞല് വലിയൊരു കാര്യാണ് ഇ ഇപ്പോൾ വച്ച നാടുകളെക്കെ കണ്ടുവരുന്നുണ്ട് സമുദായികമായിട്ടുള്ള കുടിവെള്ളങ്ങൾ അതൊക്കെ ഞാൻ ഭയങ്കര രീതിയിൽ അതിന് ഭയങ്കര ഭയങ്കര രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ആൾ കാര് ഒരുപാട് സ പ്രവർത്തന ആർ ഇത്തരം രീതിയില് വലിയ വലിയ ജലാംശങ്ങൾ അവിടെ റോഡ്സൈഡുകളിലൊക്കെ ഉള്ള ഇപ്പൊ ഒരുപാട് ബുദ്ധി ഭയങ്കര വെള്ളത്തിന് ദാഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇത്തരം രീതിയിൽ അവർക്കും ഒരുപാട് ഉപകാരം ഉണ്ടാകുന്നില്ല പിന്നെ അത് വേറെ വസ്തു വെച്ചരി മനുഷ്യർക്ക് മാത്രമല്ല കേട്ടോ ഇത് ജന്തു പക്ഷികൾക്ക് മറ്റുള്ള ജന്തുക്കൾക്ക് അവർക്കും പക്ഷേ വെള്ളം കിട്ടണം എന്നുള്ള ഒരു ഇതുമാണെന്നുള്ള അപ്പോ അതി ശരി അവർക്കും വെക്കുന്ന രീതിയിലൊക്കെ പല സ്ഥലങ്ങളും നമുക്ക് കാണാം പക്ഷികൾക്ക് വെള്ളം വെക്കുന്ന സ്ഥലങ്ങളിൽ അപ്പോ ഇതൊക്കെ നല്ലൊരു സ്ത്രീരു പദ്ധതിയാണ് ഈ ആൾക്കാർക്ക് പരസ്യം ആൾക്കാർ പൊതുജനങ്ങൾക്ക് വെള്ളം കുടിക്ക ആൾക്കാരെ ആവശ്യമുണ്ടല്ലാ റോഡി റോഡ് സൈഡുകളിലൊക്കെ ഇത്തരം സമ്പ്രദായങ്ങൾ കൊണ്ടുവരന്നില്ലേ ആ ഒരു വിഷയത്തിൽ നിങ്ങളെ അഭിപ്രായം എന്താ ഇങ്ങനെ ആൾ ഇങ്ങനത്തെ സ്ഥാപനം ഇങ്ങനത്തെ ഒരുപാട് വെള്ളം കുടിക്കള്ള ഇതൊക്കെ സ്ഥാപിക്കുക എന്നുള്ള വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്
അതെ അതെ അത് ഞാൻ അയിനോ യോജിക്കുന്നു ഇപ്പൊ നമ്മള എന്താ വീടുകളിലൊക്കെ കൊണ്ടു വന്നിട്ടില്ലേ ഓരോ ജപ്പാന്റെ പദ്ധതിഎന്ന കുടിവെള്ള പദ്ധതി ഏ അതൊക്കെ നമ്മള്ഈ റോഡ് സൈഡിൽ കൂടി കൊണ്ടുവരുയാണെങ്കിൽ അത് അത്രയും നല്ല ഈ ദാഹിച്ച് അലയുന്ന നമുക്ക് മനുഷ്യമാർക്കൊക്കെ അതേ ഉണ്ടാവുള്ളു നമുക്ക് ചിലപ്പോൾ തളർന്ന് നിക്കണയാകുമ്പോ ശരീരത്തിനെ ഉയർത്തിക്കൊണ്ട് കൊണ്ട് വരാൻ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവുള്ളു നമ്മള ഈ വീട് കൂടി കൊണ്ടുവരണ അതേപോലെ തന്നെ നമ്മളെ ഈ റോഡ് സൈഡ് കൂടി കൊണ്ടുവരണെങ്കിൽ ഒന്നും കൂടി ബെറ്ററായിരുന്നു നമ്മളുടെ രാജ്യം
അതെ നിങ്ങൾ പറഞ്ഞ വല്യ ഇതാണ് വെച്ചാൽ വെള്ളം എന്നുള്ളത് ഇപ്പം റോഡ് സൈഡുകളിൽ കൊണ്ടുവരാന്നുള്ള ഏറ്റവും വലിയത് കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പൊ ചില വെള്ളത്തിന് ആളുകൾ ഭയങ്കര വില കൂട്ടിക്കൊണ്ടിരിക്കാം ഭയങ്കര രീതിയിൽ വില വർധന വെള്ളത്തിന് വരുണ്ട് നമ്മളെ മുൻപ് കിട്ടിരുന്ന ഒരു അഞ്ച് രൂപയുടെ കുപ്പി വെള്ളത്തിന് ഇപ്പോ പത്ത് രൂപ കൊടുക്കണം ഇപ്പം നോക്കുകയാണെങ്കിൽ ട്രെയിനിലൊക്കെ വെള്ളം നോക്കും വെള്ളം ട്രെയിനിൽ നിന്ന് പല വെള്ളം വരുന്നുണ്ട് അത് ഫസ്റ്റ് ആദ്യക്കെ വെച്ചാൽ ഒരു എട്ട് രൂപക്ക് വെള്ളം കിട്ടുന്ന കുപ്പികളൊക്കെ ഇപ്പോ പതിനഞ്ച് രൂപക്കെ വിൽക്കുന്നുണ്ട് ആൾക്കാരും ചില പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു രീതിയിലേക്ക് ഇത്തരം വെള്ളങ്ങൾ എത്തി ന്നുള്ളതാണ് അപ്പോ ഇതൊക്കെ ഭയങ്കര രീതിയിൽ ഒരു പൈസ ച ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച ബുദ്ധിമുട്ടാണ് ഇത് അടിസ്ഥാനമായി നമുക്ക് ഭൂമിൽ നിന്ന് കിട്ടുന്ന സാധനം വെള്ളം അതൊരിക്കലും ഒരു മനുഷ്യനും അനിക്കപ്പെടാ കിട്ടാതിരിക്കാൻ പാടില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ വിധത്തിലുള്ള വഴികളും നമ്മെ പൊതു നം എന്ന രീതിയിയില് നമ്മ ഇതിന് സൗകര്യപ്പെടുത്തി കൊടുക്കണം അപ്പൊ അതിന് പെട്ട ഏറ്റവും പറഞ്ഞ വലൊരു കാര്യമാണ് പൊതുജനങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള രീതിയില് സംരംഭങ്ങൾ എന്തെലുമൊക്കെ തുടങ്ങുക ഏതെലൊക്കെ നാട്ടിൽ ക്ലബ്ബുകളുണ്ടന്നോ അവരുടെ കീഴിലായിട്ട് വെള്ളം കുടിക്കാനുള്ള സൗകര്യം കൊണ്ടുവരാ ഇതിപ്പോ നമുക്ക് എല്ലോടത്ത വെള്ളം പറ്റില്ല അതുള്ള വിഷയമാണ് അപ്പോൾ ഏതെങ്കിലൊക്കെ ഒരു മയക്കാലം കഴിഞ്ഞാൽ പിന്നെ ഈ വേനൽക്കാലമായാൽ നമുക്ക നമ്മളുടെ കിണറുകളിലൊക്കെയും വെള്ളം പറ്റും നമ്മളിപ്പോൾ ഭയങ്കര ബുദ്ധമുട്ടാ ന മ്മൾ പൈസ കൊടുത്തിട്ട് വലിയ വല ടാങ്കറുകള അടിക്കുന്നൊക്ക സിസ്റ്റം എത്രത്തോളം പൈസ ചിലവാക്കണ്ട അപ്പോഴൊക്കെ നമ്മ ഇതിന്റെ ബുദ്ധിമുട്ട് മനസിലാവണേ ർക്ക് ഈ വെള്ളം എത്രത്തോളം നമ്മളെ ബദ്ധി അതിനെ നമ്മള് സംരക്ഷിക്കണം അതിന വേണ്ടി എന്തൊക്കെ തയ്യാറ് ചെയ്യണം എന്നുള്ള കാര്യം അപ്പഴാണ് മനസ്സിലാകുന്നത്
അതെ അതെ നമ്മള ഈ മയക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ കാരണം വെള്ളത്തിന് പേരും ഡിമാൻഡാണ് നമ്മുക്ക് നമ്മള് കുടുങ്ങി നിക്കുന്ന ടൈമിൽ നമുക്ക് ഇത്തിരി വെള്ളം കുടിച്ചാൻ പോലും കിട്ടൂല ആ ഒരു അവസ്ഥയേക്കാണ് നമ്മൾ സമൂഹം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കണത് ഏ ഞാൻ പറയുമ്പോൾ ഒന്നും കൂടി ബെറ്റർആയിട്ട് പറഞ്ഞില്ലേ വീടുകളിൽ കൊണ്ടുവരണ ബെറ്റർ ഇത് വെള്ളം നമുക്ക് ഒന്നും കൂടി റോഡ് സൈഡിൽ കൊണ്ടുവരണെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു ഇമ്പോർട്ടൻറ് ആയിട്ടില്ല നമ്മ നമുക്ക് അത്രയും നല്ലൊരു സംഭവമായിരുന്നു അത് ഞാൻ അതിനെ കൊണ്ട് നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് പക്ഷെ അത് അങ്ങനെ കൊണ്ട് വരണ്ടിനി ശരിക്കും നമുക്ക് അത്രയും ഉപകാരമായിരുന്നു
അതെ ഇനിപ്പം ഇതിനൊക്കെ വലിയ ഒരു വയ്യായി്റ്റ നമ്മൾ മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഈ മ മയക്കുഴികള എന്നുള്ള സിസ്റ്റം അതൊക്കെ ഭയങ്കരരീതിയിൽ ഞാന ഇപ്പോഴാണ് അതിന്റെ ഒരു പ്രത്യേകത അന്റെ ഒരു എത്രത്തോളം അത് വലിയ ഉപകാരപ്പെട്ടു എന്ന് മനസിലാക്കുന്നത് അതിപ്പോ ഒരുപാട് സ്ഥലങ്ങള ഇപ്പ ഇല്ലാതായി പോയി ഇത്തരം മയക്കുഴികളൊക്കെ ഈ മയക്കുയികളൊക്കെ ഭയങ്കര ഇതിൽ നമ്മളുടെ ജീവി നമ്മളെ നമ്മള ഇല്ലാത്ത കാലത്ത് വേനൽ കാലത്തൊക്കെ ഇത്ര മയക്കുഴികൾ കാരണത്താൽ നമുക്ക് ഒരുപാട് സ്രോ വെവള്ളങ്ങൾ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റള്ളു അപ്പൊ ഇത് ഭയങ്കര ഇങ്ങനത്തെ ഒരുപാട് പദ്ധതികളൊക്കെ വീണ്ടും നമ്മളെ ജീവിതത്തിലെ നമ്മുടെ ചുറ്റുപാടിൽ കൊണ്ടുവരണം ഇപ്പന്നെ ആൾക്കാർക്കൊന്നും ഇങ്ങനെ സ്വന്തമായിക്കാണ്ട് കിണറുകളൊന്നും ആവശ്യമില്ലല്ലോ, അവരൊക്കെ വെച്ചാല് ആ ഇത്രം പൈസ കൊടുത്തിട്ട് വ കണക്ഷൻ ങ പൈപ്പ് വള്ളം എത്തിക്കുന്ന സിസ്റ്റം ഒക്കെയാണ്, അങ്ങനത്തെ രീതിയൊക്കെയാണ് ഇപ്പോ ആൾക്കാര് ഉപയോഗിക്കുന്നള്ള അപ്പൊ ഇതിനൊക്കെ ഒരു വലിയ മാറ്റം കൊണ്ടുവരണം, അതിനൊക്കെ സ സ നമ്മടെ സർക്കാറും ഇത്തരം ജനങ്ങൾക്ക് ഇതിന ഉദ്‌ഗാദനം കൊടുക്കണം, വള്ളത്തിന് എത്രത്തോളം പാധാന്യത്തെ സമ്മദ്ധിച്ച്ഇത്തരം വള്ളം മലിനമാക്കുന്നവർക്കെതിരെ ന വലിയ വലിയ രീതിൽ നടപടികള് പ പ്ര ബുദ്ധി ആ നടപടികള് സ്വീകരിക്കണം എന്നാണ് ഞാനും പറയുന്ന ആ ഒരു വിഷയത്തിൽ എന്താ പറയാനുള്ളത് സർക്കാർ ഇത്തരം കാര്യങ്ങൾ ഇടപെടണോ എന്നുള്ള വിഷയത്തിൽ എന്താണ് നിങ്ങൾ ക്ക്പറയാനുള്ളത്.
സർക്കാർ തീർച്ചയായിട്ടും ഇടപെടേണ്ട കാര്യമാണ്, ഞമ്മള് ജീവിക്കാൻ മ നല്ലൊരു മാർഗ്ഗത്തിൻ്റെ സാധനമല്ലേ വെള്ളം, പിന്നെ ഇപ്പോ കുറേ ഫിൽറ്റർ സംവിധാനം കൊണ്ടുവന്നു, അത് ഉപയോഗത്തിന് പെടുന്ന ഒരു സംവിധാനം ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് എന്താ തോന്നിയത് ഫിൽറ്ററിനെ പറ്റി
ഫിൽട്ടർ ഞാൻ പറഞ്ഞച്ചാല് അതിന്റേതായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉൾ കൊ വന്നിട്ടുള്ള ഫിൽട്ടറാണ് കൊയ വല്യ നല്ലതാണ്, പക്ഷെ ഇപ്പോ പല ഈ സം സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ അംഗീകരിക്കാത്ത ഒരുപാട് വസ്തുക്കൾ ചേർത്തിട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോ ലൈസൻസ് കൊടു ക്കുമ്പോൾ അത് എന്തൊക്കെയാണ് അതിന് ഉൾപ്പെടുത്തുന്ന വസ്തുക്കൾ കൃത്യമായിട്ട് അവലോകം ചെയ്തിട്ടായിരിക്കണം ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ വിഷയത്തിൽ അതിന് ലൈസൻസ് കൊടുക്കുമ്പോ അതിനുമായിട്ടുള്ള എന്തൊക്കെയ ഉപയോഗിച്ചിട്ടാണ ഫിൽറ്റർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് കൊടുക്കണം കൊട് കൊടുക്കണമെന്ന് ഞാനും പൈപ്പ പറണ്, പക്ഷെ കൃത്യമായിട്ട് പരിശോധിക്കണം അല്ലാതെ പലരും ഇപ്പ ഇപ്പ ചില നാടുകളിലൊക്കെ വെള്ളം കൊടുക്കണണ്ട് അവരു പറഞ്ഞെ ഫിൽറ്റർ ചെയ്ത വെള്ളം എന്നാ നമ്മുക്ക റിയില്ല അത് ഫിൽട്ടർ ചെയ്താ ചിലപ്പോൾ അവർ അവിടെ കുളത്തിൽ പോയിട്ട് വെള്ളം അടിച്ചിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരൊക്കെ നമുക്കറിയാം. പത്രങ്ങളൊക്കെ ഇങ്ങനെ ആപാട് ഒരുപാട് ആൾക്കാരെ പിടിക്കുന്ന ക പിടിക്കുന്ന ഒരുപാട് അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാ
അതെ അതെ ഇതില് വല്ല്യയൊരു ചതി നടക്ക്ണ്ട്, അങ്ങനെരു സംഭവണ്ട് നമ്മള് നമ്മളെ ശരീരത്തിേക്ക് നമ്മള് ശുദ്ധമായ ജലംന്നറഞ്ഞ് വാങ്ങിക്കണ വെള്ളം പല അപ്പോഴും ചെലപ്പോ വല്ല ചതില്ല വെള്ളാണ്. ഭയങ്കര ഡേയ്ഞ്ചറായിട്ടുള്ളരു സംഭവാണ് ഈ ഇ ഇപ്പം നടന്നുകൊണ്ടിരിക്കു ഈ ഫിൽറ്റർ സംവിധാനം ഞാനയ്നെ കൊണ്ട് നല്ല എ എനിക്ക് ഇതുവരെ ഉണ്ടായിർന്ന ഒരു ധാരണ അങ്ങനെയ്നു ഏ നല്ലൊരു ഇത് പിന്നെ ഇപ്പോ സ്വാഭാവികായിട്ട് ഇങ്ങനെ സംഭവം നടക്ക്ണതായിട്ട്
അതെ ഇത് നമുക്ക് ഒരുപാട് സംസാരിക്കാണ്ട് ഇങ്ങനത്തെ ഒരുപാട് വള്ളാണ് വള്ളം ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകതള്ള കാര്യാണ്, ഒരുപാട് അയ്നുള്ള പ്രാധാന്യതണ്ട് ഒരുപാട് സംസാരിക്കാള്ള വിഷയാ നമുക്ക് ഒഴിഞ്ഞിരിക്കുമ്പോ ഇതിനെ പറ്റി സംസാരിക്കാ
തീർച്ചയായിട്ടും പറയണം ഓക്കെ